ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് ആഹ് കേൾക്ക്‌ണ്ട് പിന്നെ ഹലോ ഇപ്പൊ കേൾക്ക്ണ്ടോ?
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് സൗണ്ട് കൊറവുണ്ടോ സൗണ്ട്
സൗണ്ട് ഏയ് ഇങ്ങനെ തന്നെ
ഞാന് ഫോണേ കൊറച്ച് ഏഹ് ദൂരക്ക് പിടിച്ചിട്ടുണ്ടാർന്നേ ആഹ് എന്താ സുഖം സുഖായിട്ട് ഇരിക്കുന്നു ർത്താനം സുഖല്ലേ
ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിചു ഓരോരോ പണിയിലണ് അടിച്ചുവാരല
എത്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്
പത്തിരി
പത്തിരി ഞാനും പത്തിരിന്നെണ്ടക്കിയ പത്തിരിം ബീഫും ഇന്നലത്തെ ബ്രോസ്റ്റ് പൊരിച്ചതൊക്കെ ബാക്കിണ്ടായിനു
ആഹ് പെരുന്നാളിന്റെ ല്ലേ
പെരുന്നാളിൻ്റെ ഇങ്ങൻത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങൻത്തൊക്കെ ഇപ്പ നെല്ല് അതിനൊന്നും ഒരു പുതുമല്ല അപ്പ അതൊക്കെ നമ്മളപ്പഴും ഉണ്ടാക്ക്ണതല്ലേ
ആഹ് പിന്നെന്താ അതന്നെ അതന്നെ അതന്നെ ഞാൻ എടക്കെടക്ക്ണ്ടാക്കും മുട്ട
മുട്ട കറില്ലേ മുട്ട പുഴുങ്ങിട്ത്തിട്ട് കറിണ്ടാക്കേ
ആഹ് അതെ പി എഹ് തേങ്ങന്നരക്കില്ല ആകെ ഞങ്ങള് മൂന്ന് പേരുള്ളു വീട്ടില് ഞങ്ങളെയ് മൂന്ന് പേരുള്ളൂ വീട്ടില് അപ്പൊ ഏഹ് ഉള്ളി വെർതൊന്ന് വാട്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ കൂടിട്ട് വാട്ടിയി ടയില് മസാലൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ട അയ്ലിടും
ആഹ് പുഴുങ്ങിയ മുട്ടണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കിയെടുത്ത് മൊളകിട്ട കറിണ്ടാക്കിയെടുത്തിണ്ടാവൂലേ
ആഹ് മൊളകും ചിക്കൻ മസാലിം മല്ലിപ്പൊടിം മഞ്ഞപ്പൊടിം
അപ്പൊരു കോഴിക്കറിന്റെ ഒരു ടേസ്റ്റ്ണ്ടാവുല്ലോ
ആഹ് ണ്ടാവും ണ്ടാവും
ഞാന്ണ്ടാക്കിയത് പ ത്തിരി ബീഫും പൂളീം ഉണ്ടാക്കാം പൂള വേവിച്ചച്ചിട്ടുണ്ടായിന് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് റെഡി ആയോണ്ട് ഇരിക്കാണ്
കൈഞ്ഞില്ലേ ചായ കുടി കൈഞ്ഞില്ലേ
ഏഹ് ചായപ്പാ നേരം സമയൊരു പാടായല്ലോ ഉച്ചക്ക് പിന്നെ ചോറ് ഇന്നേൽത്ത ചോറന്നെ ബാക്കിയുള്ളതോണ്ട് അത് ഫ്രിഡ്ജ്ക്ക് വെച്ചിട്ടുണ്ടായിന് അപ്പ പിന്നെ അത്ണ്ട്
അയ് ശരി ഓക്കെ
മക്കളൊക്കെ പിന്നെ ന്റെ വീട്ടിലോട്ട് പോകാനിരിക്കാണ് ഓല് പോവാന്നൊക്കെ പറഞ്ഞി
അപ്പ പ്പ താൻ പോണ്ല്ലേ? ഇയാള് പോണ്ല്ലേ അപ്പൊ?
ഞാന് പോണില്ലേ. ഞാന് വ്ടെ ഞാന്. ഹസ്ബന്റ് വടെ നാട്ട്ല്ണ്ട്. അപ്പൊ പിന്നെ ഓൽക്ക് ഞമ്മള് പോയിട്ട്ണ്ടെങ്കി ഓര്ക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. പോയി വര്നം. മക്കള് പിന്നെ പോവാ നിക്ക്ണ്. വൈകുന്നേരം പോവണം.
ഉം
ന്നലെ പോകാ കയ്ഞ്ഞ് . ന്നലെ പിന്നെ ഓരോരുത്തര്ങ്ങനെ വര് കുടുംബക്കാരൊക്കെ വര്നും പോണതോണ്ട്. വരാനൊന്നും പോവാനൊന്നും കയ്ഞ്ഞീല.
പറ്റില്ല പറ്റില്ല.
രാത്രിയാവും എല്ലാരും വന്ന് പോവണെങ്കിലൊക്കെ. അപ്പൊ പിന്നെ ഞാന് പോയില.
ഉം.
മടിച്ചിര്ന്ന്. വീട്ടിലെന്നെ വടെ ഇര്ന്ന്.
ആഹ് ആഹ് ആഹ് പിന്നെ ബാക്കിള്ള പണികളൊക്കെ കയ്ഞ്ഞോ?
പണികളൊക്കെ കഴിഞ്ഞു. വാഷിംഗ് മിഷീൻല് ട്ട്ട്ട്ണ്ടെയ്നു അൽക്കാള്ളതൊക്കെ. അഒക്കെ അൽക്കി ചിക്കി. പിന്നെ പണികളൊക്കെ കയ്ഞ്ഞു.
അതെ ലെ. പണികള് കഴിയ്ണൊള്ളൂ. ഇന്ന് വഴ്‌കി. ഇന്ന് ഒന്നുല്ല. ചുമ്മാ അങ്ങനെ ഇരുന്നിട്ടെ. ചെല ദിവസങ്ങളിലൊരു മടിയാ. അപ്പൊ ങ്ങനെ വർത്താനം പർഞ്ഞ്ങ്ങനെ ഇര്ക്കും.
ആ മ്മള് വർത്താനം പറഞ്ഞിരിക്കാണെങ്കി ആ സമയങ്ങനണ് പോകും. പിന്നെ പണിഒക്കെ അവുടെ കട്ക്കും. രാവിലെ വേഗം പണി കയിക്കാൻ കയ്യണം. ന്നാ പിന്നെ സുഖാ.
അതെന്നെ.
ന്നത് കഴൂല. പിന്നെങ്ങനെ ആക്കമ്പോലെട്ത്താല്. പ്പൊ സ്കൂളൊക്കെ തൊർന്ന്ട്ട്ണ്ടെങ്കില് ഓലൊക്കെ പറഞ് കുട്ട്യാളക്കെ പർഞ്ഞേച്ച്ട്ടല്ലെ അമ്മക്കൊക്കെട്ക്കാൻ കയ്യുള്ളു.
അതെ ഇഞ്പ്പൊ സ്കൂള് തൊറക്കാൻ പോവല്ലേ.
സ്കൂള് തൊറന്ന്. രണ്ടൂസൂടി കഴിഞ്ഞ സ്കൂള് തൊറന്ന്.
ഉം ഉം ആഹ്.
സ്കൂള് തൊർന്ന്ട്ട്ണ്ടെ പിന്നൊന്നിനും കയ്യൂല. രാവിലെ പറഞ്ഞേക്കാ, വര് പോവാ ന്നല്ലാതെ.
വർക്കെന്തേലും ചെയ്യ്ണണ്ടോ? എന്തേലും ജോബ്?
എങ്ങനെ?
എന്തേലും ജോ ജോലി ചെയ്യ്ന്ന്ണ്ടോയ്ക്ക?
ല്ലേയ്. ഒരു ജോലി ഇല്ല. വീട്ടില്ങ്ങനെ ഇരിക്കാ അല്ലാത്തൊരു ജോലി ഇല്ല.
അതെ. പോയാർന്നോ മുന്നേ ജോലിക്കെന്തിനേലും?
അല്ലാത്തൊരു ജോലിയായിട്ടൊന്നുല്ല. വീട്ടിലിങ്ങനെ വെറുതെങ്ങനെ ഇരിക്ക. ഭക്ഷണം ണ്ടാക്കാ. ഭക്ഷണ ണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ട. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയ്ട്ട്. ട്ട് ണ്ടാക്കി.
അയ് ശരി. അല്ല മുന്നെ പോയാർന്നോ ജോലിക്ക് എന്തിനെങ്കിലും?
എങ്ങനെ?
മുന്നേ പോയാർന്നോ ജോലിക്ക്?
ഇല്ല. ഒ ജോലിക്ക്തുവരെ പോയീല്ല. കല്യാണം കഴിഞ്ഞു. ഹസ്ബന്റ്ന്റെ വീട്ടില് ഇവടെങ്ങനെ ഇരിക്ക. ഓല് കൊണ്ടന്നരും അമ്മള് കഴി ക്ക ഭക്ഷണണ്ടാക്ക തിന്നാ
പിന്നെ അതന്നെ. ആഹ് ഞാന്
ജോലിണ്ട്ല്ലേ? ജോലിക്ക് പോവ്ണ്ടോ? ഹലോ. ഇങ്ങളെന്തേം ജോലിക്ക് പോവ്ണ്ടോ? ഞാന് ഇന്ന്ണ്ടാക്കിയത് പത്തിരിം ബീഫ് കറി. പിന്നെ ഹലോ ഹലോ സൗണ്ട് തീരെ കേക്കണില്ലല്ലോ പിന്നെ പിന്നെ മദ്ഹൂത്ത് ഉണ്ടാക്കി